പിന്നെ
ഞാന് ഇവിടെണ്ട് ഞാന് അത് യാത്ര കഴിഞ്ഞ് ഇങ്ങനെ പോന്നാ
എവിടുക്ക് പോയിനേ
ഞാന് എറണാകുളത്തേക്ക് പോയി
ആഹ് എങ്ങനെയാ ട്രെയിനാ പോയിനേ
ട്രെയിനില്
എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ
യാത്ര ജനറലല്ലേ ഈ കുത്തിത്തർക്കി പോയതാ
അത് സത്യട്ടോ ജന ഞാനും ഇതേമാതരി മെയിനായിട്ട് ജനറിൽ പോവാറില്ല
മ്
എന്താന്ന് വെച്ചാ എന്താച്ചാൽ നിക്കനേ അറിയില്ല വൃത്തിയില്ലാത്ത കൊറെ കുറെ ഭായിമാരൊക്കെ
ആഹ് അങ്ങനതന്നെ ഓല് ഓല് വെറ്റില മൂർക്കാനൊക്കെ വെച്ചിട്ടാണ് കൂട
മ് ലെ സത്യം പറഞ്ഞൽ നമ്മള ഈ ലേഡീസ്ന്നക്ക ഒന്നും അതില അധികം സേഫ് അല്ലലേ എന്റെറെ ഒരു ഇതേമാതിരി എന്റെ ഒരു ആൾക്കുതേമാതി ഒരു ഇൻസിഡന്റ് ഉണ്ടായിണ്ട് ന ഇത പോലെ
ഉം ഉം
സത്യം പറഞ്ഞ എന്റെ ലവർക്ക് തന്നെയ ആയിരുന്നു സ
ഞാൻ ഞൻ അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആഹ അങ്ങട്ട് പോയപ്പോഴും ചീറ്റി തിരിങ്ങോട്ട് പോണപ്പോ സീറ്റല്ല ഫുള്ള് നിന്ന് പോണ അത് കുത്തും തിരക്കും കുത്തും തിരക്കും തിർക്കി ആയ ക്ഷനെ അ ഒന്ന് ചെരിഞ്ഞിരിക്കാനോ നേർന്നിരിക്കാനോ ഒന്നും കഴിയണില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വായിമാരുണ്ടല്ലോ മുർക്കാനൊക്കെ തുപ്പിക്കാണ്ട് തുപ്പല് ഒരു സംസാരിക്കുമ്പോഴൊക്കെ നമ്മള മേതക്ക് തീരെ വൃത്തിയല്ല ഓല് വരുമ്പോന്ന വരും ആ ഓല് ഓല് വരുമ്പോ തന്നെരു മണാണ് വാസന
ആ
ഉം
സത്യായിട്ട അ അവർക്കരു സ്മെല് തന്നെ കണ്ടട്ടില്ലമാർക്കരു കൃ കുളിയും തോന്നുന്നില്ലാത്തതണ്ട് സ്മെല് ല്ലും ഒരു ബുദ്ധിമുട്ടായിരിക്ക പിന്നെ മൊയിനായിട്ട് വമാരെ പറ്റി പറയാനുണ്ടെങ്കി അവന്മാരെ ഈ ബാത്റൂമിന്റെ അവിടെലതും കാരണം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല
ആ
അത് ഭയങ്കര കാരണം അ അവടുത്തെ ബാത്റൂമിനെ ശ്രച്ചിട്ടില്ല തീരെ വൃതി ണ്ടാവൂല ഒന്നും ഉണ്ടാവൂല. ക്ലീൻ അക്കത്തില്ല. സത്യം പറഞ്ഞ ഞാ ജനറല ആണ അല്ലെലും സ്ലീപ്പറിലാണങ്കപ്പോ ഞാൻ ബാത്റൂം യൂസ് ചെയാറില്ല ട്രെനിൽ കാരണംന്താ വെച്ചാ ബാത്രറമായി പോലും വൃത്തിയ ഉണ്ടകത്തില്ല
മൂത്രാഴ്ച്ച മൂത്രാഴ്ച മൂത്രാഴ്ച അല്ലേ മൂത്രാഴ്ച്ചനൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി കടക്കാൻ വെയല്ലോ
സത്യം സത്യം നമുക്ക് അസുഖങ്ങൾ കൂടത്തേ ഉള്ളൂ ക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ മെയിനായിയി പിന്നെ പറയുമ്പോ ഫുഡിന്റെ കാര്യങ്ങളാ നീ ഫുഡ് യൂ കണ്ടിട്ട്
അ ആ ഇല്ലല്ലല്ല അത് ചില ചെല ട്രൈ അ ട്രെയിനിന്റെ ട്രെയിന വെള്ളെടുത്തിട്ടാണ് മറ്റേ ചായയൊക്കെ ഉണ്ടാക്കണംന്ന് കാണിക്കണ കാണാം എന്താ സത്യാവസ്ഥ ആവോ
സത്യം സത്യം ഒരിക്കല സത്യം പറഞാ ആ ഒരു ഞ ഒരു കഴിഞ്ഞ ശദ്ധ വിട്ട ഒരാള ഇങ്ങനെ ബാത്റൂമത്തെ വള്ളത്തന്ന് ചായ ഇണ്ടാകമായിട്ട് അവര് പുതുക്കി പർന്നരെ
ആഹ് അതന്നെ ച്ച് പറഞ്ഞത് പിന്നെ അതിന്റെ പിന്നെ അതി വിച്ചാ ചായ കൊണ്ട ചായ കൊടുവരുമ്പോളൊക്കെനമ്മളതാ ചിന്തിക്കാ. ഇത് ഇങ്ങനത്തെ വെള്ളം തന്നെയണോ അങ്ങനത്തെ വെള്ളം തന്നെയാണോ
ആഹ് ഇനിയിപ്പോ ഫുഡ്ണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാ ചെയ്യ അവര് ബാത്റൂമിൽ നമ്മെ വെള്ള എടുക്ക അവര് ആ ട്രെയിനൽള്ളവർ ഇ അധിക മെയിന ആയി ഫുഡ്ണ്ടാക്കാറ് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ അവര് വെള്ളം യൂസ് ചെയ്യ കാരണം വൃത്തില്ലാത്ത നിലത്താണ് അവ ഒരു സാധനൊക്കെ ഉണ്ടാക്ക കുഴക്കുകണധനം ഇനി സാധനം വേ ബിരിയാണ ഒക്കെണ്ടകുമ്പോ അവര് എന്ത് സധന മിക്സ് ചെയ്യാനടക്ക ഈ നിലത്തിലട്ട് തന്ന അവര് ചവിട്ടലും മിയിക്കലും ആ സംഭവം വൃത്തിയില്ലാത്ത സാധനങ്ങളാണ് അവര് ഇങ്ങനെ നക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു കാരണം ഇതൊക്കെ അവ എത്ര ഒരു ഈ ട്രെയിൻ ഉദ്യോഗസ്ഥന് വി ഇവര് ഒന്നും വില ഈ സംഭവങ്ങൾക്കൊന്നും ഒരു വൃത്തിയില്ലാത്ത ഫുഡാണ് നമ്മള് പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സിന് കൊടുക്കുന്നത് അവര് ശ്രദ്ധിക്കണില്ല അല്ലെ
ഉം ഉം ഉം അ എന്റെ ഞാൻ എൻ്റെ ചംബെച് നമ്മളി കണ്ട കണ്ട സാധനങ്ങളൊക്കെ അ ആടെ കൊണ്ടോയിട്ട്ട്ടെ ഈ അ ബാത്രൂമിന്റെക്കെ അവസ്ഥ കണ്ടാരുന്നു
ആഹ് അതെ
അത് വേറൊരു കളറാണല്ലേ ആ ബാത്റൂമിന്റെ ആ പ്ലേറ്റും കാര്യൊക്കെ
ഓ സത്യം സത്യം സത്യ സത്യം സത്യപറഞ്ഞാ ബാ സത്യപറഞ്ഞാ ബത്റൂമിന്
ഈ ട്രെയ്നെക്കെ ട്രെയിനൊക്കെല്ല വെള്ളൊക്കെ എങ്ങനാവിടൊക്കെ എത്തിപ്പെടുന്നത്
സാനാ അത് നമ്മള് അത് ആദ്യം തന്നെ അവര് ഫില്ലാക്കി വെച്ചിട്ടുണ്ടാവും
ആഹ് ആഹ്
പക്ഷെ ആ ടാങ്കൊക്കെ കണ്ടിട്ടുണ്ടോ തീരെ വൃത്തിണ്ടാവൂല ഫുള്ള് ഒക്കെ ട്രെയിന് ഉൽഘാടനം കേയിഞ്ഞ ടൈമിലുണ്ടായിരുന്നപ്പോ ടാങ്കൊക്കെ ക്ലീൻ ആകി ക്കാതെവെച് അത്രയും വൃത്തിഹീനമായ ഒര് ടാങ്കൊക്കെ ആയിരിക്കും അത്
മ് എന്തേലും അസുഖങ്ങള് വര്യാണെങ്കിൽ അയിന്നന്നെ വരൂവൊള്ളൂ അല്ലാപ്പൊ ഞമ്മളിപ്പോ വേറെ ഓർത്തുന്നും ഒന്നുചെ ചെയ്യൊന്നില്ലല്ലോ
ഒരു ദിവസം ഞാനൊരു ബാംഗ്ലൂര് യാത്ര ചെയ്തപ്പോ എനിക്കൊര് ഇൻസിഡൻണ്ടായി കാരണം രാവിലെണ്ണീറ്റ് പല്ലേക്കാൻപോയിട്ടയീന്ന് വെ വെള്ളേടുത്തപ്പോ കാരണം പൊറത്തൂന്നൊരു ബ ഞാൻ മുകൾത്തെ വെള്ളേടുത്തപ്പോ അതിനൊരു ബാഡ് സ്മെല് കാരണം എന്തൊക്കെയാ വെള്ളത്തിലൽ എന്തൊക്കെയോ വ് കെ കെ മറ്റേ ബാക്ടീരിയ അല്ല എന്തൊക്കെയോ ഈ ക മറ്റേ പശു ക്കൾടെ പക്ഷികളൊക്കെ ത് തൂവലൊക്കെ ഇണ്ടാവത്തില്ലേ
ആം
അതൊക്കെ ഇണ്ടായിരുന്നയ്ല്
എന്നിട് ഒന്നും ഒ ഒ സത്യം പറഞ്ഞാ ഒന്നിനേം വിശ്വസിച് ട്ട് ഒന്നും അവൻ ചെയ്യാനും പാടില്ലല്ലേ ഇപ്പൊ ഞമ്മള് എന്തായാല് ച്ചികഴ്ഞ്ഞ് മൂഖോക്കെ ഒന്ന് കഴ്കൂലെ അവിന്ന് വാസ്വൈസിൻ്റെ
ആ സത്യായിട്ടും അവര് എല്ലാം സത്യം തന്നെ ആയിരിക്കും ക്കാനൊക്കെ പേടിയാക് തൊടങ്ങാൻ തൊടങ്ങികൊണ്ടിപ്പോ കാരണം നമ്മളിപ്പ സ്ലീപ്പർ ആണേ പോലും പ്പ ബെഗേസ് ബെഗേസല്ലെ പിച്ചക്കാരമ്മാരാണേലും കള്ളമ്മാരല്ല അികം പ്പകൂടി ത്ക്കൊണ്ടിരിക്യാ ട്രെയിനകത്ത്
ആഹ്
പിന്നെ കൈകൊട്ടിവന്ന കൊരേ ആൾക്കാര്
അതേപോലെ അതേപോലെ അ അതെ അതേപോലെ ഞാൻ മിനിഞ്ഞാന്ന് റീൽസില് കണ്ടപ്പോ നമ്മള് ട്രെയിനിന്റെ എഡോറിന്റെ അടുന്ന് വിൻഡോന്റെ അടുന്ന് നമ്മള് ഫോണൊക്കെ യൂസ് ചെയ്യാണെങ്കില് ആ ഫോൺ കൊത്തിപ്പറിച്ച് പോവാ പിന്നെ നമ്മക്ക് ആളെ കിട്ടുന്നില്ല മ്മളെ ഫോണും പോവാ അങ്ങനെക്കെ ഞാൻ ന്തേ ആ അപ്പ നമ്മളെ ശ്രദ്ധേം വേണാണ് ഇതാക്കാ
സത്യം പറഞ്ഞാ നമ്മള് ഒരിക്കലും ട്രെയിനികേറ്നിക്കാ കെടക്കുമ്പോ ഒറങ്ങാൻ പാടത്തില്ലാന്നർ കാർ വിൻ്റോ സൈഡിലാണേലു റെയിൽവേ സ്റ്റേഷൻലാന്നേലും
ആ
നമ്മൾ ഒരു സ്റ്റേഷനിലെത്തിക്കഞ്ഞാ നമ്മൾ അപ്പത്തന്നെ നമ്മള് സേയ്ഫായിക്കണം കാരണം ഞാൻ തന്നെ എന്ത് ചെയ്യാന്ന് വച്ചാ നാനൊരു ബാഗ്
അല്ല എ എങ്ങ് എങ്ങനാണേലു ജന ജനർലെടുത്തു പോകാൻപറ്റൂല്ല
സത്യം ഒരിക്കലും പറ്റത്തില്ല ശെരിക്കും സേഫ് അല്ലാത്തൊരു സംഭാവാണ് അത് സത്യം പറഞ്ഞ മെയ്നായിട്ട് പറയാണ് ആൺങ്കി പിന്നീപാതപ്പത്തി ണാറെയിൽവേസ്റ്റേഷനെക്കെ പറ്റി പറയുമ്പോലത്യം സത്യം പറഞ്ഞാ എനിക്ക്
റെയിൽവേ സ്റ്റേഷൻന്റെ പരിസരം കാര്യൊക്കെ പ പരിസരം കാര്യൊക്കെ ഒ നല്ല വുർത്തിയാണ്
അല്ല അതല്ല അതത് അത് വ്യത്തിതന്നെകെ കാർണം അവര് ട്വൊന്റിഫോർ അവറ് അയിനതില് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പൊറത്തെറങ്ങുന്ന ഭാഗങ്ങളില് തീരെര്യസവേറെ വെശ്ശ്ന്ന് പൊറത്തെറങ്ങുമ്പം ആഭാസ്ന്നെത്തിതീരെ വ്യത്തിണ്ടാവില്ല കാർണ റെയിൽ ഇത് റെയിൽവേ അ ധികൃതരൊന്നും ഈ പൊറം ഭാഗുള്ള കാര്യം ശ്രദ്ധിക്കണില്ലാന്നാ ഞാമ്പറഞ്ഞത്
ആഹ് അവ്ടെ ഇള്ളെ ചപ്പും ചവറുകളൊക്കെ ഉണ്ടാകാനുണ്ട് പിന്നെ അ പോലെ സിഗരറ്റിന്റെ സംഭവങ്ങളൊക്കെ ഇ ണ്ടാൽണ്ട
സത്യം സത്യം സത്യം മെയിൻ ആയിട്ട് എനിക്ക് സത്യം പറ ഓ ഈ ഒരു റെയിൽവേയിലൊക്കെ ഇ യാത്ര ചെയുമ്പോ മെയിന ആയിട്ട് ഈ ചെക്ക്യ്യണം മെയിനയിട്ട് ഈ ഭായിമാരായിക്കോടെ നമ്മള ആക്കൂടെ ചെക്ക്യ്യണം നല്ല ഒരു പുകയില ഉൽപന്നങ്ങളോ അവര് വെക്കുന്ന മറ്റ് തമ്പാക്ക അതൊക്കെ ചെക്കെയ്ത് കേറ്റണം.
വെനെ വെച്ചോണ്ട്കേറ്റണം ലെ
ആഹ് സത്യമായിട്ടും കാരണം നമ്മള് നമ്മുടെ ടിക്കറ്റ് ഒഴിക്കുന്ന പോലെ തന്നെ ഈ സംഭവം ചെ‌ക്കെയ്യണം
ഇപ്പൊ എത്ര ആളുണ്ട് എന്താ ട്രെയിനിൽ കേയറിയിട്ട് ആൻസ്തൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് ഭായിമാരന്നെ
എടാ കള്ള്കുടിക്കുന്ന ആൾക്കാര അടക്ക വേണ്ടി ഇപ്പോ കാലത്തി കിടന്ന് ആക കിളി പോയ മാരിക്കണ്
ആഹ ആഹ ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് നമ്മള അടുത്ത്ടുക്കണോല് ഹാൻസ് ഒക്കെ പോക്കറ്റ് ഒന്ന എടുത്തിട്ട് വെക്കണതൊക്കെ
അതും സിമ്പിൾ ആയി നമ്മളൊന്നും ഒരു വാല്യൂ നമ്മള് അടുത്തരു കസ്റ്റമർ പാസഞ്ചർ അടുരിക്ക നോ ആവൈ കൊ വെക്ക്ണാണ അതൊക്കെ രുസിമ്പിൾയിട്ടാണ് അവര്‌തൊക്കെ ചെയ്ത് കൂട്ട്ണ നമുക്കൊരുസംഭവം കാരണം എന്താഎനിക്ക് സത്യം പറഞ്ഞ ട്രെക്കില്ത്ത കൊരു സോക്കയ് ദൊരു സംഭവം എ സി സ കമ്പാർ്മെന്റ് മാത്രേള്ളൂ അവിടെ ആകുമ്പോ ആരും ഈ ഇറിറ്റേഷനോ മെയിന്ആയിട്ട് അവിടെ വൃത്തി വൃത്തിയ ഉണ്ടാവും
കേമറേണ്ട നിരീക്ഷണത്തി അങ്ങനെ എന്തെ ലാവണം
ആ അതും സദിക്കാ കേട്ടോ ക്യാമറ ക്യാമ ഇതേ മാതിരി വെക്കുവാണെങ്കിൽ ന പുതിയ മാതിരി കംപ്ലൈന്റ് ചെയ്യുമ്പോഴ നല്ല പിക്കപ്പെടും ഇത് ആ
എന്തൊക്കെയ ട്രയിന്റുള്ളിൽനടക്കണ എന്തൊക്കെ ചെയ്യണ്ടക്കപ്പോ ക്യാമറ സൗകര്യം വെച്ച് ദ് നമ്മക്ക്കണ്ടുപിടി ചാമതി
അതെ അതെ അതെ ഈ റെയിൽ വേധികതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന്തിങ്
ഇപ്പ ഇപ്പ ഇപ്പ ഇപ്പ എല്ലാ ചെല ബസ്സു ബസ്സുകളിലൊക്കക്ക ക്യാമറ വെച്ച ണ്ട കണ്ടിട്ടണ്ടോ
ആ എപ്പം എല്ലാ ബസ്സിലും മെയിനയി
ആഹ് ആ അതേപോലെ ട്രെയിനില് വെക്കാണെങ്കിലൊക്കെ അ ഇതൊക്കെ നമ്മുക്ക് അവർക്ക് വേണ്ട തൊക്കെ ഷ്ടംമ്പോലെ കാണും ചെയ്യും എന്തെ അയിലെന്താ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യണതാവും ലേഡീസ് ലേഡീസ്ള്ളത് കൊണ്ടൊക്കെ അവർക്ക് ഇത യാത്രക്ക് ധൈര്യം ഉണ്ടാവുല്ല.
ആഹ ഒരിക്കലും ഉണ്ടാവുല്ല. കാരണം നെക്സ്റ്റ് ഒരു കമ്പാർട്ട്മെന്റ് ഇപ്പൊ വെക്കൽണ്ട്. കൊറേ ട്രെയിൻലായിട്ട് ഇപ്പ അധികം വെക്കാറുണ്ട്. അതോണ്ട് വല്യ പ്രശ്നൊന്നും ഇപ്പൊവരുന്നില്ല ല്ലെ മെയിനായിട്ട് നോക്കുവാണെങ്കി
ഉം മെട്രോള് പിന്നെ ആ പ്രശ്നൊന്നുല്ല ല്ലെ
ഇല്ല ഇല്ല മെട്രോലൊന്നും പ്രശ്നല്ല ഈ മെയിനായിട്ട് എങ്ങട്ടാ ട്രെയിൻ ലൊക്കെ ട്രിപ്പൊക്കെ എങ്ങട്ടെങ്കിലും പോയിട്ടുണ്ടൊ
ഞാന് പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട് എറണാകുളം ബാംഗ്ലൂര്
ആ ഞൻ സത്യം പറഞ്ഞ ഞാന്ബാഗ്ലൂർ മെയിനായിട്ട് ട്രിപ്പക്കെ അധികം പോയി കാരണം ഞാൻ അവിടെ വർക്കെയ്യുന്ന ആളായ തൊണ്ടെന്നെ ഞാന് കൊറേ തവണ നാനി ട്രെയിനിൽ യാത്ര ചെയ്തൊരു വ്യക്തി ഞാന് മൂന്ന് വർഷത്തെ അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് അതുകൊണ്ട് കൊറെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഒന്നാമത് മെയിനായിട്ട് ഫുഡ് പോയിസൺ അടിച്ചു. ഇതേപോലെ ഇതേപോലത്തെ ട്രെയിൻ ത്തെ അതേപോലത്തെ ഫുഡ് പോയിസൻ അതേപോലെ അവിടുന്ന് എനിക്ക്അടിച്ചു അതുകൊണ്ട് ഒരു രണ്ട് തവണ അടിച്ചപ്പോ തന്നെ എന്റെ ഹെൽത്ത് ആകെ വീക്കായി ഞാനങ്ങനെ നിർത്തി പോന്നതാ. സ്വന്തം കമ്പനിത്തെ ഫുഡ് കഴിച്ചിട്ട ന്നെ ട്ടൊ സ്വന്തം കമ്പനി ഫുഡ് കഴിച്ചിട്ടെന്നെ എനിക്ക് ഫുഡ് പോയി സൺ അടിച്ചത് അല്ലാതെ പൊറത്ത്ന്ന് കൊറേ ഫുഡ് കഴിച്ചിട്ട്ണ്ട് കൊറേ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഒരു തവണ പോലും ഫുഡ് പോയിസൺ അടിച്ചിട്ടില്ല. പഷേ സ്വന്ത ആകെ പ്രശ്നായിങ്ങനെ നിക്കായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു ആറ് മാസായിട്ട് ഞാന് മാസം വർക്കിന് പോണില്ല കാരണം ഞാനെന്റെ ഹെൽത്ത്ന്ന് സെറ്റായികൊണ്ടിരി ക്കുവായിന്നു.
ആഹ് ഇപ്പോടെ നാട്ടിലെന്യ
ഇപ്പൊ നാട്ടിലെന്നെ ഒരു വർക്ക്‌ ഇപ്പൊ ഇല്ല കരൻലി ഇപ്പൊ വർക്ക്‌ ഇല്ല ഞാൻ പ്പൊ രു പേസും നല്ലൊരു ജോബും നോക്കിംകൊണ്ടിരിക്കുവാ
അതക്കിട്ടിക്കോളും
അതെയ് നീ പറഞ്ഞാതിരി മെട്രോ പറഞ്ഞാല് നല്ല സേഫ് സംഭവാട്ടോ സത്യം പറഞ്ഞാൽ ത്തിക്ക് വൃത്തി എന്തൊരു സംഭവോ നെഗറ്റീവടിക്ക നമ്മളെ മെ
ഇല്ല അത് മെട്രോശ്രദ്ധിച്ചോക്കണിം നല്ല വൃത്തിയെക്കാരം
സത്യം നമുക്ക് റേറ്റും അധികം കൊറവായിരിക്കും മെയിൻ ആയിട്ട് നല്ല നല്ല സുഖ യാത്രയും എ സിക്ക് എസി നല്ല സംഭവം
മെട്രോ ന്ന് പറഞ്ഞമ്മക്ക് ധൈര്യായിട്ട് യാത്ര ചെയ്യാ
സത്യം സത്യം കാരണം ഈ നമ്മൾ ഈ റെയിൽവേ അധികൃത മെയിനായിട്ട് തിങ്ക് യ്യുന്ന പ്ലെ ട്രെയിനിൽ യാത്ര ഒന്നുടെ സെറ്റാക്കി കഴിഞ്ഞാല് കാരണം നമുക്കി പറഞ്ഞാരി ഈ ലഹരി ഉൽപന്നങ്ങൾ ഇല്ലാതാക്ക പരമാവധി ആൾക്കാര് ഇത് ചിതിട്ട് ഇതാക്കാൻ നോക്ക പിന്നെ വൃത്തി പരമാധി മെയിൻ യ്യ അതൊക്കെ ചെയ്തൊണ്ടിരുന്ന സ സത്യം പറഞ്ഞ നമ്മളെ ഈ റെയിൽവേ തന്നെ ആൾക്കാര് പിന്നീം അധികം എക്സ്ട്രാ യൂസ് ചെയ്തൊണ്ടിരിക്കും കാരണം ഇപ്പൊ ആൾക്കാര് കുറഞ്ഞോണ്ടിരിക്കും മെയിനായിട്ട് ഒക്കെ ബസിലും വിമാനത്തിലൊക്കെ ആദ്യ ആൾക്കാരെ യൂസീതോണ്ടിരിക്ക മെയിൻആയിട്ട്
യാത്ര സൗകര്യം ശരി പർഞ്ഞാല് ട്രെയിനക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങൻത്തെ ഓരോ പ്രശ്നങ്ങൾ ണ്ടോ?
സത്യം സത്യം പറഞ്ഞാ നമ്മൾ ഈ ട്രെയിൻ യാത്രനെപറ്റി പറയാണെ മ്മക്ക് നന്നായിരുന്നു കാരണം എന്തൊരു നല്ല കാര്യം കുറെ ചീത്ത കാര്യോം പിന്നീട് ഒരിക്കൽ നമുക്ക് ഞാനൊരീസം വിളിക്ക ഒക്കെ ഞാൻ വിളിക്കണ്ട് ഓക്കേ ശരി ന്ന.